എക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? എന്താണ് പരിപാടി ഹ് രാത്രി ഭക്ഷണൊക്കെ കഴിച്ചോ?
ആ ഹെലോ ഹലോ സുഖം തന്നെയാണ്. ആ രാത്രി ഭക്ഷണം കൈച്ചു ഇന്നിവിടെ ഞങ്ങള്. ആഹ് ഇന്ന് ഇന്നലെ ഞങ്ങക്കൊരു. ആ ഇന്ന് ഉച്ചക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ. ആ തൊട്ടട്ത്തന്നെള്ള വീട്ട്ല്. അപ്പൊ അവിടെന്ന് ബാക്കിള്ള ഭക്ഷണം ഇങ്ങട് കൊണ്ടൊന്നിരുന്നൂ അപ്പൊ ഞങ്ങളത് അതാണ് ഇന്ന് കഴിച്ചത് അവിടെ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അതുപോലെ ചിക്കൻ പൊരിച്ചതും അതില് ചിക്കൻ പൊരിച്ചതും ബീഫും ഒക്കെ കഴിഞ്ഞൂ പിന്നെ ഞങ്ങള് ഉം ച്ചൊ റൈസും കൊറച്ച് ചിക്കൻ അത് മാത്രേ ഉള്ളൂ ബാക്കിയുള്ളായിരുന്നൂ ആ അത് കൊറച്ച് ഇങ്ങട്ട് കൊണ്ടൊന്നിരുന്നൂ പിന്നെ ഞങ്ങള് ആ അവിടെ ഇള്ള എല്ലാരും അത് അതാണ് കഴിച്ചത് എന്താണ് ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ആ ഭക്ഷണം കഴപ്പൊക്കെ കഴിഞ്ഞോ?
സുഖവായിട്ട് പോകുന്നു ഭക്ഷണം കഴിക്കല് കഴിഞ്ഞൂട്ടോ. ഞങ്ങള് കുറച്ച് നേർത്തേ കഴിക്കും ഒരു ഏഴ് മണിയൊക്കാവുമ്പോ തന്നെ എല്ലാരും ഭക്ഷണം കഴിക്കും കാരണം കൊറച്ച് ലേറ്റ് ഞങ്ങള് നേർത്തെ കെടന്നുറങ്ങും അപ്പ പിന്നെ നേര ത്തെ തന്നെ ഭക്ഷണം കഴിക്ക്ണതാ ലേയ്റ്റായി കഴിച്ചാല് പിന്നെ ദഹനൊന്നും റെഡിയാവൂലാ പിന്നെ ഗ്യാസ് വയറിൻ്റെ ഉള്ളില് ഗ്യാസ് സ് വെരും ഇവടെ പ്രശ്നണ്ട് ഇവിടെ എല്ലാർക്കും ഇണ്ട് അങ്ങൻത്തെ പ്രശ്നം അപ്പൊ ഞങ്ങളങ്ങനെ നേർത്തെ കഴിച്ചു ഭക്ഷണം എന്നിട്ട് ഇന്ന്പ്പോ ഭക്ഷണായിട്ട് ഇണ്ടായിനിയത് സാധാ ചോറന്നേ ഉള്ളൂട്ടോ സാധാ ചോറ് പിന്നെ മീന് കൊണ്ട ന്നിരുന്നു ഇവടെ ഹസ്ബൻഡ് തൊട്ടട്ത്ത് അല്ല കടേ പോയി മീൻ കൊണ്ട് വന്നിരുന്നൂ അപ്പൊ അത് കറി വെച്ചു അതീന്ന് തന്നെ രണ്ട് കഷ്ണം എടുത്താണ്ട് ഞങ്ങള് പൊരിക്കുകയും ചെയ്തു പിന്നത് കൊറേ പയറ് കൊണ്ടന്നെ ച്ച് ഇണ്ടായിനീ അതുപ്പേരി ഇണ്ടാക്കി ഞങ്ങള് രാവിലത്തേക്ക് ഉച്ചക്ക്ള്ള ഭക്ഷണം രാത്രിക്ക്ള്ള ഭക്ഷണം ഒരുമിച്ച്ണ്ടാക്കലാ അപ്പ അങ്ങനെ ഒര് ഒരു നേരം ഇണ്ടാക്കിയാ മതി രണ്ട് നേര കൂടി ഇണ്ടാക്കി അമ്മള് ബുദ്ധിമുട്ടണ്ട അപ്പൊ അങ്ങനെ ഇണ്ടാക്കീക്കാ യിരുന്നോ നിങ്ങെളെന്താ ചെയ്യല് രണ്ടു നേരത്തേക്കുള്ളത് കൂടി ഒരുമിച്ച് വെക്കലാണോ അതോ ഉച്ചക്കുള്ളത് ഉച്ചക്ക് വെക്കും പിന്നെ രാത്രിക്കൊക്കെ ഉള്ളത് രാത്രി സെപ്പറേറ്റ് ആയിട്ട് വേറെ എന്തേലും ഇണ്ടാക്കലാണോ എന്താ നിങ്ങള് ചെയ്യ
ആ ഞങൾ ഇവിടെ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ച് വെ ആണത്തിക്കൂ പിന്നെ ഇവിടെ ആ ഞങ്ങളുടെ ഉപ്പക്ക് ഇവിടുത്തെ പിതാവിന് മറ്റേ ഷുഗറിന്റെ പ്രശ്നണ്ട് ഷുഗറുണ്ട് രാത്രി ഉപ്പക്ക് ചോറ് പറ്റൂലാ ഡോക്ടർ പറഞ്ഞത് രാത്രി ചപ്പാത്തി കഴിക്കാനാ ചപ്പാത്തി തന്നെ അധികം കഴിക്കരുത് എന്നാണ് പറയാറ് ഒരു രണ്ട് ചപ്പാത്തിയൊക്കെ കഴിച്ചാൽ മതീന്ന് പറയാ പിന്നെ ചപ്പാത്തി ആകുമ്പോ അധികം കഴിക്കാൻ കഴിയൂലല്ലോ അപ്പൊ ചപ്പാത്തിന്നെ ഇണ്ട് അധികം ഉപ്പാക്ക് വേണ്ടി ചപ്പാത്തി ണ്ടാക്കുമ്പോ ചെലപ്പം ഉം ഉച്ചക്കെ ഉണ്ടാക്കിയത് തികയാതെ വരൊക്കെ ചെയ്താല് ബാക്കിയുള്ളവർക്ക് കൂടി ഞാൻ ചപ്പാത്തി ഇണ്ടാക്കലാ ഓ ചപ്പാത്തീ അതിന്റെ കൂടെ എന്തേലും കറികളൊക്കെ ഉണ്ടാവും ആ പിന്നെ അതികം ഒരുമിച്ച് വെക്കൽ തന്നെയാണ് പിന്നെ ഇപ്പോ ഇങ്ങനെ ഞങ്ങൾ വെക്കും രാത്രി അഥവാ ഭക്ഷണം തികയാതെ വന്നാല് അത് ഞങ്ങള് ആ അതിന്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതിന്റെ കൂടെ ബാക്കുള്ളവർക്കു കൂടി ഉണ്ടാക്കും അങ്ങനെ ചെയ്യല് പിന്നെ എന്തൊക്കെയ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടണോ ആ അതുപോലെ എവിടക്കാണ് അവസാനായിട്ട് ഇഷ്ടപ്പെട്ട് യാത്ര പോയത് ഇങ്ങനെ ആരുടെ കൂടെയാണ് യാത്രകളൊക്കെ ചെയ്യാറ് ഫ്രണ്ട്സിന്റെ കൂടെയാണോ അതോ ഭർത്താവിന്റെ ഫാമിലിന്റെ കൂടെയാണോ
ആ അങ്ങനെ യാത്ര ചെയ്യാന് ഇഷ്ടണിട്ടോ നല്ല ഇഷ്ട ആണ് യാത്രകളൊക്കെ ചെയ്യാൻ പക്ഷെ ഞങ്ങള് യാത്ര ചെയ്യാറുണ്ട് ഇപ്പൊ കൊല്ലത്ത് ഇവൾക്ക് രണ്ടു മാസം വെക്കേഷൻ ഒക്കെ ഉണ്ടാവല്ലോ കുട്ടികൾക്ക് ആ ഒരു സമയത്തൊക്കെ പോവലുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക്സ്ക്കൂൾ സ്കൂളുണ്ടാവും പിന്നെ നമ്മള് ഹൗസ് വൈഫ് ഒക്കെല്ലേ നമ്മുക്ക് വീട്ടത്തെ ഓരോ പണികളൊക്കെ ഉണ്ടാവും പിന്നെ സ്കൂള് പൂട്ടിയാല് മക്കള് വാശി പിടിക്കുമ്പോ എവിടക്കേലൊക്കെ പോവ എന്നാലും ഞങ്ങള് കൊറേ ദൂരൊന്നും യാത്ര ചെയ്യാറില്ലട്ടോ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി ബാക്കിലാണ് അപ്പൊ അങ്ങനെ ദൂരത്തേക്കൊന്നും യാത്ര ചെയ്യാറില്ല അപ്പോ ഇന്നിപ്പോ ഇവിടെ മോള് അവള്
പോയത്
ഇന്നിപ്പോ സ്‌കൂള് തറക്കുന്ന ദിവസമായിട്ട് ഒരു മോള് സ്കൂൾ പോയിട്ടില്ല അവൾക്ക് വയറ് വേദനയായിരുന്നു പിരീഡ്സിന്റെ വയറുവേദന അതും അവൾക്കെന്ന് വെച്ചാല് നല്ല വയ- റു വേദന ഉണ്ടാവും സഹിക്കാൻ കഴിയാത്ത രീതിയില് വയറുവേദനണ്ടാവും വയറുവേദന എടുത്തിട്ട് ഇവിടെ കിടന്ന് പെടയായിരുന്നു അപ്പൊ ഫസ്റ്റിത്തെ ദിവസം ന- മുക്ക് സാധാരണ എല്ലാ മാസവും ഫസ്റ്റ് ദിവസം അവൾക്ക് പിരീഡ്സ് ആകുമ്പോ അങ്ങനെ സ്കൂൾലൊന്നും കോളേജിലൊന്നും പോകാൻ കഴിയാറില്ല അപ്പ ഇന്ന് ഫസ്റ്റ് ദിവസന്നെ ആയി പിരീഡ്സ് ആവും ചെയ്തു അപ്പ ഇങ്ങനെ അവൾക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാത്ത വിഷമൊക്കെണ്ട് ഇപ്പൊ- ഞാനൊരു ഗവൺമെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു ഇനി വിദ്യാർത്ഥികൾക്ക് ആർ- ത്തവാവധി പറഞ്ഞ് മൂന്ന് ദിവസം കിട്ടും എന്നൊക്കെ ശരിക്കും അതൊരു നല്ലൊരു കാര്യാണ് കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്റെ മോൾക്കന്നെ എല്ലാ മാസവും ഈ പരീഡ്സ് തുടങ്ങുന്ന ആദ്യ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടു ദിവസം ലീവ് എടുക്കേണ്ടി വരാറുണ്ട് കാരണം ശാരീരിക അസ്വസ്ഥത പിന്നെ കാരണം ശാരീരിക അസ്വസ്ഥത കാരണം അവൾക്ക് പോവാൻ കഴിയാറുല്ല അപ്പോ ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഈ ഒരു ആശ- യം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി കാരണം ഇപ്പോ ഇങ്ങനെ എല്ലാ മാസവള് ഒരു ദിവസം രണ്ടു ദിവസം ലീവ് എടുക്കുമ്പോ അവളുടെ അറ്റൻ്റൻസിൽ ഷോർട്ടേജ് കുറവ് വരാറുണ്ട് അപ്പൊ ആ കുറവ് കാരണം അത് അവളെ നന്നായിട്ട് ബാധിക്കാറുണ്ട് അവളുടെ മാർക്സിനിം അങ്ങനെ പലത് ബാധിക്കാറുണ്ട് പോ കയി കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഇങ്ങെനെ കൊറെ ലീവെടുത്തിട്ട് അവർക്ക് അവൾക്ക് എക്സാം എഴുതാനും വേണ്ടി കണ്ടണേഷൻ പറഞ്ഞ ഫീസൊക്കെ അട ക്കേണ്ടി വന്നിട്ട്ണ്ട്. അപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടന്നത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്
ആഹ് അത് ശെരിയാണ് ട്ടോ. അത് ശെരിയാണ്. വളെരെ അധികം ശെരിയാണ്. അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. ഇത് ഗവൺമെന്റ് എന്നോ എടുക്കേണ്ടതാണ്. പ്പോ ഏഹ് ഞാന് ഞാനിപ്പോ കൊറെച്ച് മുന്നാണ് ഇന്റെ പഠനം പൂർത്തിയാക്കിയത്. പി ജി പഠനം പൂർത്തിയാക്കിയത് അപ്പോ ഈ ആ ഒരു സമയത്ത് ആഹ് എനിക്ക് അങ്ങെനെ ഒരു ലീവ് കിട്ടിയിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നാറ്ണ്ട് കാരണം ഇപ്പോ ഇപ്പയി ആർത്തവത്തിന്റെ സമയത്ത് അതുപോലെ പ്രഗ്നൻസിയുടെ സമയ ത്ത് ഒക്കെ സ്ത്രീകള് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് ഇപ്പോ അന്ന് ഞാന് പി ജി ചെയ്തോണ്ടിരിക്കുമ്പോയാരുന്നു പ്രഗ്നന്റ് ആയത്. എന്നിട്ട് എനിക്ക് ലീവ് കിട്ടിയില്ല പ്രഗ്നൻസി ലീവൊന്നും കിട്ടിയിട്ടില്ല കോളേജിന്ന്. അപ്പൊ അറ്റൻഡൻസിലും ഒരു കൺസിഡറേഷനൊന്നും അവിടെന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങള് വെ ണ പോലെ എനിക്കും അറ്റൻഡൻസിൽ വളരെയധികം ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ന്നട്ട് കൺണ്ടണേഷൻ അടിച്ച് എക്സാം എഴുതാൻ പറ്റൂല്ലന്നൊക്കെ പറഞീനീ ഓരോ ഫോം അത് ഇതൊക്കെ ഫില്ലെയ്ത് കൊടുത്തു കണ്ടിഡൊണേഷൻ അടിച്ച് പൈസ അടിച്ച് ഏയാ ഏകുന്തിപ്പ് ശേഷയായ്രുന്നു ഇപ്പോ എക്സാം ഒക്കെ ആ ഒരു സമയത്ത് എഴുതാൻ കഴിഞ്ഞത് അപ്പൊ ഇത് ഈ ഒരു സ സംഭവം. നിങ്ങള് പറഞ്ഞ പോലെ. വളരെ ഒരു നല്ല കാര്യാണ്. ഇപ്പൊ ഒരു സ്ത്രീന്ന് പറയുന്നത്. ഒരു സ്ത്രീ വേദന സഹിക്കുന്നതും. ഒക്ക് നമ്മുടെ ഒരു തലമുറ തലമുറയെ നിലനിർത്തുന്നതിന്റെ ഒരു ഭാഗമായി. പ്രകൃതി തന്നെ അവർക്ക് നൽകുന്ന ഒരു സ പ്രോസസ് ആണല്ലേത്. അപ്പൊ ഞാൻ വിചാരിച്ചു. ഇത് ഉം ഇന്റെ അഭിപ്രായത്തിലും ഇത് നല്ലൊരു കാര്യമാണ്. ഗവൺമെൻ്റ് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങള്. കൊണ്ടുവരേണെമെന്നാണ് എനിക്കും പറയാനുള്ളത്. നല്ലൊരു തീരുമാനം തന്നെയാണ് ഗവൺമെൻ്റ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഗവൺമെന്റ് പിന്നെ മറ്റൊരു തീരുമാനം ഞാൻ കണ്ടിരുന്നു. കോളേജില് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം ആയിരം രൂപ നൽകുന്നത്. അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മെള് കോളേജില് പഠിക്കുന്ന ആൺകുട്ടികൾ പിന്നെ ഒഴിവൊള്ള ദിവസം. എന്തലെക്കെ പണിക്കൊക്കെ പോയി. അവെരെടെ കയ്യിലെക്കെ പൈസ കിട്ട്ണണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാം. കാര്യത്തിനൊപ്പം നമ്മുടെ. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വെരുന്നല്ലേ. ഭർത്താവിനെ അല്ലെങ്കില് നമ്മുടെ പിതാക്കന്മാരെ ആശ്രയിക്കേണ്ടി വെരാറുണ്ടല്ലോ. അത് വളരെയധികം കഷ്ടാണ്. അപ്പ ഈ ഗവൺമെന്റ്. ഇപ്പയി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ആയിരം രൂപാന്ന് വെച്ചാല്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്യ തുകയാണ്. അവർക്കതിപ്പോം ഒന്നല്ലേ. അവരുടെ പോക്കറ്റ് മണിലെന്തിനോ ന്റെ ബുക്സ് ഒക്കെ വാങ്ങിക്കാനോ എന്തിനേലുക്കെ യൂസ് ചെയ്യാലോ. അപ്പ ഇങ്ങനെയുള്ള സ് സ്ത്രീകൾ മുന്നോട്ട് വെരാനുള്ള ഇങ്ങെനെയുള്ള ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ ഞാനും വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആ പിന്നതുപോലെ ഉം ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ഗവൺമെൻ്റ് മാറി വന്നപ്പോ പുതുതായിട്ട് എടുക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ എന്താണ് നിങ്ങൾ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു വോ
നേരത്തെ പറഞ്ഞല്ലോ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെ കഴിയാറില്ല എന്നാലും ആ ഇപ്പോ അടുത്ത് ഒകെ പോയിരുന്നു ട്ടോ ഇനിയും പോകണന്നുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടില് കുറെ കൃഷികളൊക്കെ ചെയ്യാം കൃഷികളെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് പുറത്തേക്ക് വിൽക്കാനുള്ള കൃഷികൾ ചെയ്യാറില്ല വീട്ടിലെ ആവശ്യ തിനുള്ള കൃഷികൾ മാത്രം ഇങ്ങനത്തെ തക്കാളി വഴുതന അങ്ങനെയുള്ള കൃഷികളൊക്കെയാ ചെയ്യാറ്. ഓക്കെ എന്നാൽ ശരിട്ടോ ഞാനേ പിന്നെ വിളിക്കാം